ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാ നല്ല വിശേഷം ഇന്ന് ഞായറാഴ്ച്ചേയ്ട്ട് എങ്ങട്ടേം പോവാനെറങ്ങിയോ
ഞാൻ എന്റെ വീട്ടിക്ക് പോവാൻ എറ്ങ്ങിക്കാണ്
ആണോ ആ ആഹ് അപ്പൊ ഇനി നാളെ സ്കൂളില്ലേ
അല്ലെ ഇന്ന് വൈകുന്നേരം തന്നെ വരും
ആഹ് അട്ത്താവും അപ്പൊ കൊഴപ്പല്ലല്ലോല്ലേ
അട്ത്താണ്
ആഹ് അപ്പൊ ചോറും കറിയൊന്നും വെക്കണ്ട
ഇല്ല വെച്ചിട്ടില്ല ഇനി വൈകുന്നേരത്തിന് വേണെങ്കിലൊള്ളു വെക്കണ്ടെ അപ്പം പിന്നെ വീട്ട്ന്ന് കൊണ്ടര്ലാണ് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ വീ
ആഹ് ആഹ് ഞാനും അങ്ങനെ തന്നെ അല്ലേ കഴിച്ചിട്ട് പോരും അല്ലാന്ന്ണ്ടെങ്കി
നേരത്തെ പോരാന്ന്ണ്ടെങ്കി ആറു മണീടെ മുന്നേ പോരാന്നുണ്ടെങ്കിൽ വീട്ടിന്ന് കൊണ്ടരും അതല്ല ചെലപ്പോ കഴി ച്ചിട്ട് പോരും എര്ത്താണ്
ആഹ് അട്ത്താണ്ലേ കുട്ട്യാളോ കുട്ടികൾ എത്ര ആള്ണ്ട്
കുട്ടികൾ രണ്ടാള്
ആഹ് ഹസ്ബൻഡ് നാട്ടിലില്ലേ ആഹ് മക്കള് എത്രയിലാ പടിക്ക്ണേ
മക്കള് ഒരാള് അഞ്ചാം ക്ലാസ്സില് ഒരാള് ഒന്നാം ക്ലാസ്സില്
ആഹ് കുട്ട്യാള് എന്ത് കുട്ടികളാ
ഒര് ആണും ഒരു പെണ്ണും മൂത്തത് ആണ് ചെറ്ത് പെണ്ണ് അവിടെ എങ്ങനെ
ആഹ് ഇവടിം അങ്ങനെയാ നീ പറഞ്ഞ പോലെ തന്നെ കുട്ടികളിലേ മാറ്റൊള്ളൂ ഞങ്ങള് ഞാനും രണ്ട് മക്കളും ഹസ്ബൻഡ് നാട്ടിലില്ല വല്ല്യോള് രണ്ട് പെൺകുട്ടികളാണ്
ആഹ്
ആഹ് മോ മോള് പ്ലസ്ടു കഴിഞ്ഞ് ഇപ്പം എക്സാം കഴിഞ്ഞ് ഇരിക്കാ ചെറിയ മോള് നാലാം ക്ലാസ്സിലാ
വേറെ എന്തിന് പോണെ മോള്
ഇനിയോ ഇനി എന്തെങ്കിലും ഇത് കോഴ്സെട്ക്കണം അപ്പൊ അങ്ങനെ ഡിഗ്രി അല്ല അല്ലല്ല ഡിഗ്രി അല്ല പിന്നെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് എട്ക്കണം പിന്നെ എൽ ബി എസ് ഇൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊട്ത്തിട്ട്ണ്ട് അതൊക്കെ ആഹ് അലോട്ട് മെന്റ് ആയിട്ടില്ല നമ്മള് കോളേജ്കളൊന്നും കോഴ്സുകളൊന്നും കൊടുക്കാനായിട്ടില്ല അതിന് വേറെ ഓപ്ഷൻ വരും
ആഹ്
ആഹ് ആ സമയത്ത് കൊടുക്കണം അപ്പൊ അത് വെയിറ്റ് ചെയ്ത് നിക്കാണ് അപ്പൊ ഒരാളെന്നെപ്പോ സ്ക്കൂൾ പോവാനൊള്ളു
ആഹ് അവന് എത്രിലാന്നാ പറഞ്ഞത് ചെറ്ത് ആഹ് അപ്പൊ നല്ല ഡിഫ്രൻസ് ഉണ്ടല്ലോ കുട്ടികള്
ആഹ് ഉണ്ട് പത്ത് വയസ്സിന് ഉണ്ട് ഉം അവള് പ്ലസ് ടു ഉം പത്ത് വയ്സിന്ള്ളെ അവള് പത്ത് വയസ്സ് കഴിഞ്ഞിട്ടാണ് അവള് പ്രസവിച്ചേ ഉം പിന്നെ ഞാനും പോവാറ്ണ്ട് വീട്ടില്. ഇപ്പ മഴ ആയതോണ്ടേ. നമ്മത് അടുത്ത് ആഹ് ഇ ഇങ്ങോട്ടുണ്ട് നല്ല മഴണ്ട്
ആഹ് ഇന്ന് ഇവിടെ അങ്ങനെ പെയ്തിട്ടില്ലന്ന് ഇവിടൊന്ന് നല്ല വെയിലും ഇല്ല എന്നാ നല്ല മഴയില്ല ആഒര് കാലാവസ്ഥയാണ്
അത് പറഞ്ഞു വീട്ടീന്ന് വിളിച്ചപ്പോ ഞങ്ങള് തമ്മില് തമ്മിൽ ഞാന് എന്റെ വീട് വീടും തമ്മിൽ രണ്ട് കിലോമീറ്റർ ഉള്ളൂ പത്ത് രൂപ കൊടുത്താ അവിടെ എത്തും പക്ഷെ അവിടെ മഴയല്ല ആഹ് അത്രേയൊള്ളു ഓട്ടോയ്ക്ക് നൂറ് രൂപ നൂറ്റി
ആഹ് അങ്ങനെ തന്നെയുള്ള് എന്
ആ അത്രേള്ളൂല്ലേ ആ നമുക്ക് വിചാരിക്കുമ്പോഴേക്ക് മഷാള്ള പോയി വരാം
ആഹ് ഇന്നാലും അങ്ങനെ പോവല് ഇല്ല അപ്പൊ സ്കൂളും മദ്രസയെ കാരണം അങ്ങനെ
ആഹ് അതെ തെ ആ ഞാനും പോയിട്ട് കൊറയായി എന്നിപ്പോ പോയതാണ് നമ്മള് പോയിട്ട് സ്കൂള് എന്ത് വെക്കേഷൻ അങ്ങാണ്ട് പോയതാ പോയ്‌ ഇവര് സ്കൂൾ പറഞ്ഞയച്ചിട്ട് പിന്നെ അവരെന്തേലും ആവശ്യത്തിനൊക്ക പോയി പെട്ടന്ന് പോയി വരാൻ എന്നല്ലാതെ തെ നിൽക്കാൻ പോയിട്ട് കുറച്ചായി ഇനിപ്പ നാളെ ഒരു കല്ല്
ന്നേര് അങ്ങനെ നിക്കാനേ പോലാ അദ്യൊക്കെ ഇപ്പളും അവിടെ തന്നെയിന്നു ഇപ്പൊ അങ്ങനെ പോവാറിലല്ല വരലില്ല ആ
നാളൊരു കല്യാണം ഇണ്ട് ഇനി അതുകൊണ്ടാ അതുകൊണ്ടാ ഇങ്ങനെ പോകുന്ന അല്ലാതെ ഹ് ഹ് അല്ല ആ പോരും ചെയ്യാ അ രാ ത്രിയിലാണ് വൈകുന്നേരം വീടിന്റെ മുമ്പത്തെ വീട്ടില് അവിടുത്ത ചെക്കൻ കല്യാണം കല്യാണ ചെക്കന്റെ കല്യാണാണ്‌ അപ്പം രാത്രിയിലാണ് അപ്പൊ പോയിട്ടൊന്ന് പോരണം മറ്റന്നാ സ്കൂളുള്ളതുകൊണ്ട് അത് തിങ്കളാഴ്ച വെച്ചിരിക്കണ നാളെ ഉച്ചക്ക് ഒരു കല്യാണം ഇണ്ട് രാത്രിയും ഒരു കല്ല്യാണ
ഈ സ്കൂളണ്ടാവുമ്പോ പിന്നെ എങ്ങനെയല്ലേ ഈ മക്കൾക്കൊക്കെ പോ കൂടണെ
ആ ഈ ഇനിയാപ്പ സ്കൂള് തുറന്നിട്ട് ഒരു കല്യാണത്തിന് പോയി. മൂന്നാം തീയതി. രണ്ടാം തീയതിയല്ലെ നമ്മളെ സ്കൂള് തൊറന്നേ? മൂന്നാം തീയതി അതും ഈ സ് സ്കൂളുള്ള ദിവങ്ങളിൽ അപ്പോ അങ്ങനൊന്ന് നോക്ക്
ആഹ് അല്ലെ സ്കൂൾ പോവല്ലേ മക്കളത് സ്കൂൾ തുറന്നതിൽന്നെ പോകുമ്പോ
ആഹ് അതെ ന്നിട്ട് ഞാന് ആഹ് വി വെക്കേഷൻ ആയിട്ട് മൂന്നാം തീയതി അ ത് എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ മോളെ കല്യാണം
ആഹ്
അതിൽ പിന്നെ മോള് പറ അവള് പറഞ്ഞ് പിന്നെ വല്യോള് പിന്നെ എന്തായാലും വരില്ല്യാ അവക്കും മടിയാണ് ഞാന് പിന്നെ മോള് ഐഷു സ് കൂൾചെറുത് സ്കൂള്ട്ട് വരുമ്പോ ഇവിടാളുണ്ടാവില്ലല്ലോ ഞാന് അവളെ നോക്കിക്കോളാന്നും പറഞ്ഞ് എനിക്ക് പിന്നെ പോവാതിക്കാൻ വയ്യല്ലോ അയ്ന് ഓൾ ചെറുത് പറഞ്ഞ് ഞാനില്ല ഞാൻ സ്കൂള് പോവാന്ന് പറഞ്ഞു അപ്പോ ഞാൻ പോണ വഴി തന്നെ ഞാന് ഒരു പന്ത്രണ്ട് മണി ആയി അപ്പോള ഇവിടുന്ന് അറങ്ങിയത് അപ്പ വീട്ടിന്ന് എല്ലാരും വരുന്നുണ്ടെന്നാ ഞങ്ങള് കേറണ ബസില് കേറിക്കോന്ന് അവര് വിളിച്ചു പറഞ്ഞു അവിടുന്ന് ഞാ ഇവിടുന്ന് പോയി പ ആ അങ്ങനെ പന്ത്രണ്ടരായപ്പോ സ്കൂളിന്റെ മുന്നിലെത്തിയപ്പം ഒരു ഒന്നരക്ക സ്കൂള് വിടാന്ന് പറഞ്ഞേനോ പന്ത്രണ്ടര ആയപ്പോ ഇണ്ട് കുട്ടികളെൊക്കെ കൊണ്ടാൻ പേരന്റ്‌സ് വന്ന് വണ്ടികൊണ്ട് പിന്നെ ഞാൻ മെല്ലെ ഓഫീസ്ചെന്നു വലുതിനോട് അവരവിടുന്ന് പോന്നിട്ടുണ്ട് ബസ്സ് കേയറിയിട്ടുണ്ട് കുറച്ച് എല്ല ദൂരം ഉള്ളു അല്ല ഞാന് സ്റ്റാഫ്റൂമ് കേറിട്ട് പറഞ്ഞ്. ഇൻക്ക് ഒര് കല്യാണണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട്ണ്ടേൽ ഓളെ കൊണ്ടൊകേയിരുന്നു പറഞ്ഞപ്പോ രണ്ടാമത്തോസല്ലേ അപ്പം പറഞ് ആഹ് ഇന്ന് പഠിപ്പിക്കണൊന്നില്ലന്ന് അങ്ങ് കൊണ്ടോയിക്കോളി എന്തായാലും കളർ ഡ്രസ്സും ആയിരുന്നു നല്ല ഡ്രസ്സു ആയിരുന്നു
ആ അത് അല്ലെങ്കിൽ മക്കള് പോലരൂല്ലല്ലോ യൂനിഫോമുംമേ എങ്ങനെയൊന്നും പോരൂല്ലല്ലോ
ആഹ് വല്ല്യോള് സ്കൂട്ടിന്മേലായിരുന്നു അപ്പൊ ഞാനും മ്മളുടെ ബാഗ് വേഗം എടുത്ത് കൊടുത്തേച്ച് ഞങ്ങരണ്ടാളും ബസ് വരാനായിപ്പത്തേന് അവിടെ എത്തി കുറച്ചുള്ളൂ നടക്കാന് ബസ്സിന്റെ അടുത്താട്ട് അപ്പേക്ക് പിന്നെ ആ ബസ് അവര് വന്ന ബസ്സിൽ തന്നെ കയറാൻ പറ്റി പറയണതിണ് അതാണ് അന്നും സ്കൂളൊള്ള ദിവസം പ്പ നാളെയും സ്കൂള ഉള്ള ദിവസം അവര് പോരണ ഇണ്ടാവില്ല
ആ.. അല്ല ഇത്രീം ദിവസങ്ങള് ആ ഇത്രീം ദിവസങ്ങള് വെക്കേഷ യിട്ട് അവധി ഉണ്ടായിരുന്നു പിന്നെ ഒരു ശനി ഞായർ അങ്ങനെ ലീവ് ണ്ടാവും പക്ഷെ അഹ് ഓഡിറ്റോറിയം അങ്ങനെല്ലെന്നും കിട്ടുന്നുണ്ടാവുല അതും വേണം പറയാ
തോന്ന്‌ണ ഓഡിറ്റോറിയം കിട്ടാഞ്ഞിട്ടാണ്. പിന്നെ ഈ കല്യാണം അന്ന്ണ്ടായ കല്യാണം ആ ചെക്കന് വരാൻ വേണ്ടി നിന്ന അ- പ്പളാണ്. ആ യുദ്ധം വന്നിലേ? അപ്പം അവന് ഒരു ഒരു ആ ഒര്‌ വട്ടം കല്യാണം നിശ്ചയിച്ചതാ. പിന്നെ അവന് വരാൻ പറ്റില്ല പിന്നെ പിന്നെ എ എല്ലാരിം വിളിച്ച് പർ ഞ്ഞ് അപോ കല്യാണം നീട്ടിട്ട്ണ്ട്ർഞ് പിന്നെപ്പൊ അവന് ഒരു മാസത്തെ ലീവിന് വന്നപ്പം ഓഡിറ്റോറിയം കിട്ടാനില്ല. അപ്പ പിന്നെ അന്ന് അത അത് അങ്ങനെണ്ട് നടത് ച്ചത്. ഈ... ത്പ്പൊ എന്നാന്നറിയില്ല. ഇന്ന് പ്പോ തിങ്കളാഴ്ച്ചെ. പക്ഷെ കല്യാണം വിളിക്കാൻ വന്നപ്പം ഞാൻ അതെന്ന ഡേറ്റ് നോക്കിയതുല്ല. അല്ലെങ്കിൽ ചോദിച്ച ച്ചായിരുന്നു. ഏ ഉം.. അതും ഇതിപ്പോ ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണെ എന്റെ അമ്മോശൻ കാക്കാന്റെ ജ്യേഷ്ഠന്റെ മോളെ കല്യാണാണ്.
ആ അ ഒ ഒന്നും ഒഴിവാക്കാൻ പറ്റൂല്ല. ഞമ്മളെ ആരേലും നിപ്പോ എല്ലാരും പോര്ന്നില്ലന്ന്ണ്ടേല് ആര്- ഒരാള്
ആ. വരാ. പോവണ്ടേ? അപ്പൊ അതാ പറിണെ ഇ ന്റെ എ ഹസ്ബന്റിന്റെ ജേഷ്ട്ടന്റെ മോക് നാളെ പ്ലസ് വണിന് ക്ലാസ്സ് തൊടങ്ങാ തൊടങ്ങ നാളെ സ്റ്റാർട്ടിങ്. ആ. ആ. അതെ താ അപ്പൊ ഓള് പറയണ്ട് എന്താ പിന്നെന്നിപ്പോ എന്താ ചെയ്യാന്ന് പറയണ്ട് അതും എ അടുത്തൊന്നു അല്ല. കൊറച്ച് ദൂരംണ്ട്. ര ഒന്നര കിലോമീറ്ററ് ദൂരം ഒരു കിലോമീറ്ററ് യാത്രണ്ട് കല്യാണത്തില്.
ത് ഞമ്മളെ വീട്ടില് വന്ന് പറയണത് നമ്മള് ചെല്ലണംന്നില്ലേ? ഈ കല്യാ നമ്മളോട് പറയണത്. അപ്പൊ പിന്നെ എങ്ങനെ പോവാതിരിക്ക. ഒഴിവാക്കാനും പറ്റൂല.
ഇല്ല
ഉം
പക്ഷേ അത് ആ വിൾച്ച സമയത്ത് ഞാ എന്താപ്പോ ങ്ങള് അന്ന് വെച്ചതന്ന് അങ്ങനെള്ളെ ചോയ് ച്ചതുല്ല
ആ അത് ന്ത് ദിവസം ഞമ്മക്ക് ഓർമ്മ ണ്ടാവില്ലായിര്‌ ലെ ദിവസം പർഞ്ഞൊ ഓല് പോകുന്നു ല്ലേ? ഏ അധികു ഈ ശനി ശ- ശനി, ഞായറ്, പിന്നെ വ്യാഴ അങ്ങനെക്കല്ലെക്കാരം കല്യാണം. ഇപ്പൊ അധികം വ്യാഴാഴ്ച ഞങ്ങക് കണ്ടൊരു എ വീട്ന്റെട്തൊരു കല്യാണം. അതും ഇതേപോലെ വ്യാഴാച്ചേണ്. അത് പിന്നെ നാൽ മണി കഴിഞ്ഞിട്ടാണ് അപ്പോ മക്കള് സ്കൂൾട്ട് വന്നിട്ടുള്ളല്ലോ നമ്മള് പോകുള്ളൂ അപ്പൊ പിന്നെ പ്രശ്നല്ല
ആ, അതെ അതെ. അപ്പൊ നി പിന്നെ നാളത്തത് എന്താ തീരുമാനിച്ചിട്ടില്ല മാവള് പോരുന്നുണ്ട ല്ല അന്നന്നമ്മക്ക് പോകുമ്പം മക്കളില്ലാതെ പോ-
ആ അതരെ ഹെ. നമ്മള് ഒറ്റക്ക് അങ്ങട്ട് പോകുമ്പൊരു തല്ലേ? ചോയ് പിന്നെ ആൾക്കാര് ഇങ്ങനെ ചോയ്ക്കും ചെയ്യും.
ആഹ് വലുത് വിഷയല്ല. ഓള് ഏത് കല്യാൺത്തിനും പോര്ല. ഇ വിടെടുത്തുള്ളയ്നും പക്ഷെ ഇവള് അങ്ങനെല്ലയ്ര്ന്നു. പോരെയിരുന്നു ഇപ്പോ ഇവളും അത് പഠി. ച്ചിണ്ടാ കൊർച് വലുതായി
ആ കാക്കാന്റെ പോലെ പഠിച്ചുല്ലേ?
ആ. ഞാനില്ലാന്ന് പറയുന്നുണ്ട്.
ആ. ന്റെ മക്കള് പിന്നെ അങ്ങനെ പോരാതിരിക്കൊന്നുല്ല. കാരണം വീട്ടില് വേറെ ആരുല്ല അവരെ ആക്കി പോവാന്. അപ്പൊപിന്നെ പോരുലാന്നൊന്നും പറി ആഹ് പോരൂലാന്നൊന്നും പറീല്ല
ഉം. ഇതിന്നെപ്പോള് പ്ലസ്ടു ആയിലെ. അപ്പ ഓള് ഒറ്റക്ക്‌ ഒന്നും ആയല്ലൊ
ആഹ് പ്ലസ് ടു ഏതാ എടുത്തിനെ
ഫാൻസ് ആണ്
ആഹ് എങ്ങനെ മാർക്കൊക്കെ ഇല്ലേ
ആ... ണ്ടെ. മാർക്ക്‌ണ്ട്. നയന്റി സെവൻ പെർസന്റെജ് ഫുള്ള് എ പ്ലസ് ണ്ടായിരുന്നു. അതാണ്പ്പം ങ്ങനെ കേരളത്തില് വെയിറ്റെയ്ത് നിക്കണ
ആഹ്
പിന്നെ അങ്ങട്ട് ജോലിയൊക്ക കഴിഞ്ഞ് കഴിഞ്ഞോ
ആഹ് ആഹ് ഇല്ല ല്ല അലക്കാ എന്ന ഞാൻ പറഞ്ഞില്ലേ മഴായതൊണ്ടേ പിന്നെ പൊറത്തിറങ്ങിയിട്ടില്ല അപ്പൊ നാളെ സ് സ്കൂളിലേക്ക് ഇടണേൽ യൂണിഫോമു വേണം
അപ്പൊ ഇന്നലെ യൂണിഫോമി ഇന്നലെ ക്ലാസ് ഉണ്ടായിന്നോ അപ്പോ
ഇല്ല ല്ല അപ്പൊ ഞാൻ അലക്കാനെറങ്ങിട്ടില്ല രണ്ട് ദിവസം മഴായതോണ്ട് ഇന്ന് ഇപ്പം മിഷീനിലിട്ടാ നാളെക്കക്ക് ഉണങ്ങൊയും സ്കൂളിലേക്ക് ഇടാന്
പക്ഷേ യൂണിഫോമൊന്നും അങ്ങനെ മെഷീനിലിട്ടാ വൃത്തിയാവോ
ഒണക്കാൻ വേണ്ടിട്ടേ കല്ലിൽ അലക്കും
ആഹ് ന്നട്ട് പിന്നെ അങ്ങനെ മെഷീനിൽ ഇടുല്ലേ
ആഹ് അങ്ങനെ ഓട്ടോമാറ്റിക് തു അല്ലല്ലോ സാധാ സേമിയാണേ ആഹ് അപ്പൊ പിന്നെ ഉണ മാത്രോ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്യാലോ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഞനിക്കറിയില്ല അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്റെ താത്താന്റെതൊക്കെ അതാണ് അപ്പൊ അവളും അങ്ങനെ ചെയ്യാറുണ്ട് ആ കല്ലിൽ അലക്കിയിട്ട് ഓട്ടോമാറ്റിക് ട്ടാണെങ്കിലും അല ഉണക്കാൻ മാത്രം അത് യൂസ് ചെയ്യും നമുക്ക് ഈ മ കാലത്താണെ ഇവിടെ നല്ല മഴയാ ഇപ്പൊ ഒരു
തോർ എന്ന മഴ തന്നെ പെയ്തിട്ടില്ല
ആഹ് ആഹ് ശരി
ഇന്നലൊക്കെ നല്ല മഴയാരുന്നു ഇന്നലെയും മിനഞ്ഞാന്നും ക്കെ നല്ല മഴയാരുന്ന് ഇന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചങ്ങനെ വരുന്നൊക്കെ ഉണ്ട്
ഉം ഉം ഉം ഇവിടെ നല്ല മഴയുണ്ട് അപ്പൊ ഇനിയിപ്പോ ഞാന് അലക്കിയിട്ടാ പിന്നെ അത് മെഷീനിലിട്ട് ഉണങ്ങിയാ പിന്നെ കൊഴപ്പവില്ലല്ലോ അതിനിപ്പം അങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവായിരുന്നു കുഴപ്പൊന്നു ഇല്ല ഇപ്പോൾ ഒരു ചെറിയൊരു മഴക്കൊരു കുറവുണ്ട്
ആഹ് എങ്ങനെയക്കെ കോയൽ കിണർ വെള്ളാണോ കണ സാധാ കിണറാണോ
ആഹ് സാദാ കിണറാ എന്റെ വീട്ടില് കൊയലാണ് കൊഴൽ കിണറ് അവിടെ പൈപ്പ് വെള്ളം ഉണ്ട് പിന്നെ ഇങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടായിട്ടേ പൈപ്പ വെള്ളവൊക്കെ എപ്പളെങ്കിലുവൊക്കെ വേനലക്കൊക്കെ ഭയര ബുദ്ധിമുട്ടായിരുന്നു അയില് പിന്നെ കൊയല അടിച്ചു ഇപ്പ കൊയലടിച്ചിട്ടൊരു എട്ട് വർഷക്കെ ആയി
ഈ കൊഴൽ കിണറത്തെ വെള്ളം എങ്ങനെയാ പിന്നെ ഏഹ് ഇതുണ്ടാവുവോ നമ്മള് ചോറൊക്കെ വെച്ചാല്
ഇല്ല ഇല്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല പക്ഷെ നമ്മളെ കിണറ്റിലെ വെള്ളം നല്ലതാ ആ തൊട്ട് മുമ്പിലെ വീട്ടിലെ അവരൊക്കെ ഇതിന്റെ അവിടുത്തെ വെള്ളം അവിടുത്തെ വെള്ളം മഞ്ഞ കളറ് വെള്ളം അത് അവര് ആഹ് അതൊക്കെ പറയുന്ന കേൾക്കാ ആഹ് പക്ഷെ നമ്മളെ വെള്ളത്തി അതില്ല വെള്ളം എടുത്താൽ അത് എന്ന ഈ ഞാൻ പറഞ്ഞ വീടിന്ന് മുമ്പത്തെ വെള്ളം അങ്ങന മഞ്ഞ കളർ വെള്ളം അതിന്റെ തൊട്ടപ്പുറത്തെ വെള്ളം അവര് ചായ വ വച്ചാല് പൊടി കുറച്ചിട്ടാലും കറുപ്പ് കളർ ചായ നല്ല വെള്ള പിന്നെ വെള്ളം അടിച്ചാലും നല്ല ക്ലീൻ ആണ് കളറ് നമ്മളെ കിണറ്റിലെ വെള്ളം പോലെയാണ്
ആഹ് ആഹ്
അതിനും വേണം ഒരു ഭാഗ്യട്ടോ നമ്മള് പൈസ ഇല്ലാ ത്തോടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്നാൽ അത് നല്ലൊരു ഭാഗത്തായി കിണറ്
ഉം
മുന്നിലുള്ളവര് ചെന്നിട്ട് എന്താ ചെയ്യാറ് എത്ര വെച്ചിരിക്കാ എന്നാലും മോശവാ വെള്ളം നന്നായി കിട്ടൂല ചവ മാത്രല്ല കളറ് നമ്മള് ഈ ആഹ് മഴക്കാലത്ത് പുഴയില് ആ പുയേൽ കുത്തിയൊഴുകി വരുന്ന മഞ്ഞ വെള്ളം ഉണ്ടല്ലോ മഞ്ഞ അതാണ് ഇവിടെ വെള്ളം അത്രക്ക് മോശാണ് കാര്യല്ല ആഹ് ആഹ് ഭയങ്കര മോശമാണ് ആ വെള്ളം എന്നാ തൊട്ടപ്പുറത്തെ അവരെ വെള്ളം നല്ല കളറിന് വ്യത്യാസല്ല പക്ഷെ ഇങ്ങൻത്തെ ഇഷു ഇതൊക്കെണ്ട് ചായ വെക്കുമ്പോളൊക്കെ ടേസ്റ്റന് മാ റ്റം പിന്നെ ചെ പൊടിയെത്ര കൊർച്ചിട്ടാലും കർ പ്കട്പ്പം കൂടിയ പോലെ തോന്നാ
ആഹ് അയിക്കോട്ടെ
അങ്ങൻതെ വിഷയങ്ങൾ. അവ്ടെ എങ്ങനെ. വള്ളേ ഏതാ
വടെക്കിണറന്നേണ്
ആഹ് ന്ന ഞാപിന്നെ വിളിക്കട്ടാ നീ പോവാൻ നോക്കിക്കോ